ഹലോ കേൾക്കുണ്ടാ
അ ഉണ്ട്
എന്താ റേഞ്ചിന്റെ ഇഷു ഇണ്ടോ ചെറിയൊരു കേൾക്കാട്ടാ ആ ആ പ്പൊ കേൾക്ക്ൻണ്ട് ആ കേൾക്ക്ൻണ്ട് എന്തൊക്കെയ്ണ്ട് സുഖാണോ
ആ സുഖംതന്നേ സുഖല്ലേ
എന്താ പണി
ഇപ്പൊ പണിയൊന്നുയില്ല ഇപ്പൊ പണിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇര്ക്കാ അതെന്താ നിനക്കെന്താ പണി ഇല്ല നോമ്പൊന്നുല്ല ഞാൻ ഡെലിവറിക്കിനി കടക്കാ അപ്പോ പിന്നെ നോമ്പൊന്നും ഇട്ത്തിയില്ല
ശരി ഞാന് തുടക്കാ നിലം തുടക്കാ നോമ്പുണ്ട് തൊടക്ക്ണുണ്ട് അതിൻ്റിടെകൂടെ ഇടക്കൂടെയാണ് വിളി ആഹ് പണി കഴിയണേയുള്ളൂ ആ ചോറ് അങ്ങനത്തെയൊക്കെ ആയേണ് ഉപ്പയുണ്ട് ഉപ്പ നോമ്പ് നോറ്റിട്ടില്ല അപ്പൊപ്പിന്നെ ഉപ്പാക്ക് ഉള്ളതൊക്കെ ഉണ്ടാക്കിവെച്ചിട്ട് ബാക്കിയ്ള്ളെ പിന്നെ കുട്ടികൾ സ്കൂളിൽ പോയപ്പോ ചോറ് കൊണ്ടോയി അപ്പൊ അതൊക്കെ അതൊ പഴിച്ചിട്ടാണ് ഇങ്ങനെ നിക്ക്ണെ
ആ വൈകുന്നേരം
വൈകുന്നേരം ഇനി ഇപ്പൊ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കേണ്ടി വരും ഞങ്ങക്ക് ഞാനുണ്ട് വല്ലിയ മോളും ഇല്ലല്ല എന്റെ മോൾ പത്താം ക്ലാസ്സിലാണ് ഓളും നോമ്പ് റ്റ്ണ് ഓൾക്കും ൻക്കും കൂടെ ഞങ്ങൾക്ക് ചോറ് തന്നെ മതി വേറെ അങ്ങനെ ഞങ്ങൾ നോൽ നോക്കലുണ്ട് ഇടയ്ക്ക് ഞങ്ങള് പിന്നെ വേറെ ഒന്നും ഉണ്ടാക്കലില്ല ചോറ് തന്നെയാണ് തിന്നല് അപ്പൊ ഞ്ഞ് ന്ന് എ അന്നേരം മതീന്ന് വിചാരിക്ക്ണ്ട് ഇനിയിപ്പം മെനക്കെടാൻ ആവൂല
ആഹ് ഞ
ഞമ്മളാ വേറെ കുട്ടികൾ ചെറിയ കുട്ടികളൊക്കെ നോമ്പ് നോറ്റാല് പിന്നെ ക്ക് ചെറുതുപോലെ നടക്കൂല ഇവടെ വെൽത് മോൾ അല്ലേ ഓക്ക് പിന്നെ പർണാ മനസ്സിലാവ്ണത് അല്ലേ പ്രശ്ന ഇല്ല ആ ഓളെ കാര്യത്തിൽ പ്രശ്ന എല്ലാറിയാം വലുത് മോളായത് കൊണ്ടേ ഓൾക്ക് പിന്നെ കൊഴപ്പല്ല
ഇവരൊക്കെ നോറ്റാല് ഞാൻ പറയും എനിക്കൊരു സൗര്യം ഉണ്ടാവൂല ന്നൊക്കെ പറയും ൻക്ക് നാലാളുണ്ട് ഒരാള് പത്താം ക്ലാസ്സിലാണ് വലിയ ആള് അതിന്റെ താഴെയുള്ള ആള് ഏഴിലാണ് അതിൻ്റെ താഴെയുള്ള ആള് നാലിലാണ് ചെറിയ ആള് എൽ കെ ജി യില രണ്ട്
ആഹ് ആഹ് ആഹ് ഓല് നോമ്പ്നോറ്റാ പിന്നെ ഞമ്മൾ ഓൽക്ക് വേണ്ടതുണ്ടായി കൊടുക്കും മാണ്ട്യരും അപ്പം നമക്കും കൊഴക്കാണ് ഓൽ കൂടു ഇല്ല ആ ഓര് ഓര് ഓർഡർ ചെയ്യ നമ്മൾ ഇണ്ടാ
ആഹ് പൊരിക്കടി മറ്റേതൊക്കെ വേണ്ടി വരും ഇതാവുമ്പം പിന്നെ ആ പ്രശ്നല്ലാറിം ഞാ ഓള് നോ എനിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല അവള് പറയും എനിക്കതൊന്നും കൊഴപ്പൊന്നുല്ല എന്തായാലും എന്തായാലും കൊഴപ്പല്ല പറയും ഓള് അപ്പൊ പിന്നെ അതിനായിട്ട് മെനക്കെടുവൊന്നുല്ല ഞാൻ
ആഹ്
ഇൻക്ക് ഞാൻ നോൽമ്പ് നോൽക്ക്ണിസം എത്തും ഇണ്ടാക്കൂലാ ചോറുണ്ടാക്കല രാവിലെ എന്തായാലും മെനക്കടണം ഉപ്പ ഉപ്പ നോമ്പോൽക്കാത്തത്കൊണ്ട് ഉപ്പാക്ക് എന്തായാലും എല്ലും വാണം
ആഹ് അല്ല ആര് വേറെ ആരെങ്കിലും നോമ്പ് ഓൽക്കുമ്പോ നമ്മൾ എന്തെലും ഇണ്ടാക്കണം നമ്മൾ ഒറ്റ ആണെങ്കിൽ നമുക്ക് എന്തേലുമൊക്കെ മതി
ഇനി അവിടെന്താ സ്പെഷ്യൽ വൈകുന്നേരൊക്കെ
ഇവിടെ ഇന്നിപ്പോ ഇവിടെ ആർക്കും നോമ്പൊന്നുല്ല അപ്പൊ അങ്ങനെ ഉച്ചക്ക് ഇണ്ടാ ഉണ്ടാക്കിയത് തന്നെ രാത്രിയും കഴിക്കും ഡെലിവറി കഴിഞ്ഞ് ട്ട് എൺപത്
ഏ എവിടെ നിങ്ങളെ വീട്ടില അതോ പുതിയയാപ്പള്ളന്റെ വീട്ടിലോ ആഹ അത് ശരി ശരി വേറെ കുട്ടികളൊക്കെ ഉണ്ടോ
എന്താ ഒരു കുട്ടിയന്നേ ഉള്ളു
എ ഫസ്റ്റ് ആ ഏ അതു ശരി ഓ ശരി
ആ കല്യാണം കഴിഞ്ഞിട്ട് അഞ്ചു വർഷമായി
ഏ അ ശരി പഠിക്ക അങ്ങനെ എന്തെങ്കലും ചെയ്തിന്നോ
ആ ഞാന് ഡിപ്ലോമ കോഴ്സ് എടുത്തിന് അങ്ങനെ വലിയ ഇത പഠ രണ്ട വർഷം ഡിപ്ലോമ കോഴ്സ്
ഏ തുടർ പടനൊന്നും ഇല്ല കഴിഞ്ഞിട്ട് ചെയ്യണ്ടോ
പിന്നീ രജച്ച് പഠിച്ച
പിന്നെ കുട്ടീഏറ്റൂല്ലേ
കുട്ടി നേട്ട എത്തക്ക നമുക്ക് നമ്മെട്ട പെട്ടാണെങ്ക തിച്ചടു നമ്മളപ്പോൾരോടത്തനിന്ന് പോകോ പഠച്ച് വും തുക്കനും പാത്ര പിന്നെ ആ അത് കേണ്ട് പിന്നെ നമ്മൾ മാറ്റി ഒരുങ്ങി
വന്നാലും വേണോ
ആ അ ആ ഇപ്പൊ വന്നിട്ട് എടുത്തിട്ടില്ലെങ്കിൽ നമ്മുക്ക് നമ്മൾത് എടുക്കണ്ടേ തിരുമ്പലും കുളീം അതും പിന്ന നട ഉരാ ആ ആ മടുക്ക കൊറ കഴിയുമ്പോ മടക്ക നമ്മള ഇങ്ങനെ പോയി ഇതാകുമ്പോേ നമുക്ക് ഇതന്നെ ഒരു ഇപ്പ നമ്മുക്കൊരു ഫ്രീഡം ഉണ്ടാവൂല
അതെ ഇതാവകുമ്പോ നമ്മക്ക് നമ്മളെ കാര്യങ്ങൾ കഴിഞ്ഞേ കടന്നുറങ്ങിയേ
ആഹ് ആ ഒന്ന നമുക്ക്ന്താ ഇ ഇതെന്താ നമ്മള് പരിത പണി എടുക്കണം പഠിച്ചുന്നാണോ
അതന്നെ
അയിലഡ് നല്ലത് മുണ്ടാതെ വരുവാത്തത്തിട്ട ഇനിയിപ്പൊ കുട്ടിയും കൂടി കുട്ടികള ഉണ്ടായ കുട്ടികളി നോക്കണോ ഒക്ക് തിന്നാനും കുടിച്ചാനും
പിന്നെ ഒരു കുട്ടിയാല മൂന്നാലല് കുട്ടികളക്കെക്പ മുന്നെ പോലൊെ ആണെങ്കിൽ ഒരു നേരേ ഉണ്ടാവില്ല അന്നമ്മേ കച്ചറ കച്ചറക്കൊരു മുട്ടില്ല അങ്ങട്ടടി അങ്ങട്ടടി ഇങ്ങട്ട് ഒട്ടടി ൾക്കത് തെറ്റി ഓനക്ക് തെറ്റിയില്ല മറ്റു തെറ്റില്ല വലിയ ആളവിന് അധികം കച്ചറക്ക് പൊവിലോള് ഓള് ഓൾടെ സാധനൊക്കെ എപ്പോഴു സേഫ് ആയ കാര് അത്ര വൃത്തിലും നീറ്റിലള കയങ്ങളക്കെ ഉള്ള കൊണ്ട് നടക്ക ഓളത് പോയി വെലു എടുക്കുകൊക്കെ ചെയ്താലൽ അവഓള് എന്ന് പറയും ഉം അപ്പ അങ്ങോട്ട് വരൂ അങ്ങനത്തെൊക്കെ പ്രശ്നങ്ങളണ്ട്ന്നല്ല പിന്നെ രണ്ടാമത്തോള തമ്മിൽ ഭയങ്കര വാശിയാണ് ഒന്ക് ഓന്റേതായിട്ട് വട്ടില സാധനങ്ങള് ചെറിയ ആളെടുത്താൽ പറ്റുല്ല അപ്പൊ എൻ്റേത് പൊട്ടിച്ചു എനിക്ക് വേറെ വേണം തൊട്ട് തൊരുമ്പിറണ്ട് ഇങ്ങനെ ഓരോര കുറ്റും കുറവുണ്ടോ ആഹ ഏത് തന്നെ പേണി ഇങ്ങനെ ഓരോന്ന് ഉണ്ടാക്കിക്കൊണ്ടാണ് ര ഒഴിവണ്ടാവലറേ ചെറിയ മക്കളാവുമ്പോ അതാണ് ആ ആന ഞാ പറഞ്ഞത് ഞായറാഴ്ചയും കൂടി സ്കൂള ഉണ്ടാക്കാൻ പറയണംന്നറേ എല്ലാ വയ്യപ്പ ഇ നടക്കാന അറിയ ഒരു ഇവില്ല ഞായറാഴ്ച അവധിയാണ്ടാറ് ഉ
നമ്മളെ കൊണ്ട് ഓരോ നോക്കാൻ കഴറ്റൂല നമ്മൾ കൊയങ്ങീറ്റ ഇങ്ങോട്ട് ഇതാവും
അടുത്തൊക്കെ വീടുകളൊക്കെ ഉണ്ടോ
ആഹ് ഇവിടെ അടുത്ത് വീടാളൊക്കെ ഉണ്ട് ഇങ്ങള അടുത്ത് വീടാളൊക്കെ ഉണ്ടോ
ഉം ഞങ്ങളടുത്ത് വീടുകളൊക്കെ ണ്ട്. ഞങ്ങള് അയൽവാസികളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇറക്ക് പുറത്തു പോവും. എല്ലാരും കൂടി ഇങ്ങനെ ഇന്നലങ്ങള് വൈകുന്നേരം പോയിന് ചാടിക്കാന് ഇവിടെ അടുത്തക്ക് പോയി. ആഹ്. ആഹ് ഞങ്ങളയൽവാസികള ഒരു ഗ്രൂപ്പ്ക്കണ്ട് നെയബർഹുഡ് അങ്ങനത്ത ഒരു ഗ്രൂ ക്കൊണ്ട് നിങളടെ അങ്ങള അല് ഭയങ്കര ഞങ്ങളെ തൊട്ടപ്പുറത്തല്ല ഓളെ ഇന്നലെ സമ്മച്ചില്ല ഓളെ പുരിയാപ്പള. അപ്പൊ ഓള ഇറഞ്ഞതില് ഈ ഗ്രൂപ്പ് ആ ഈ ഗ്രൂപ്പക്ക എ ഇന്നലെ പോയിട്ടേ ബോഡർ ഫ്രൈസ് പിന്നെ ചിക്ക ഇം ഉം പിന്നെ ജ്യൂസുകള് അങ്ങനെയൊക്കെ ങ്ങള് ഞങ്ങള് മൂന്ന് അയൽവാസികള് പെരക്കാര് ആയിട്ട കുട്ടികളും മരൊളും
മതി ആ ആണ അതന്നെ രസ അല്ലാതെ നമ്മള് അമ്മായിമാരാണ് കാരണംങ്ങാണ്ട് നമ്മളെ ഉടുക്കും പുറത്തക്കൊ ഒന്നും വിടാതിരിട്ട്ന്താ
ഇപ്പറത്തോളം വിടാങ്ങിട്ടോള പറയണ്ട നിങ്ങള് പോയ ഫോട്ടോ ഗ്രൂപ്പുംട് വിട് ഞാൻ കാണ്ചേര ഇങ്ങളെന്ന് ഞൻ അപ്പ ഞാൻ പറന്നാ അങ്ങനെ എന്താ വിടാന് വീടണന്ന് പറഞ്ഞിട്ട് ങ്ങള് വേ വിട്ട്
ആഹ് അല്ലെ അമ്മക്ക് അത് അമ്മക്ക് സന്തോഷം അല്ലേ. ഇടക്കൊക്കെ പുറത്തു പോകുമ്പോ ഒരു റിലാക്സേഷൻ
ഉം അതൊക്കെ രാശാണ് അവര് ഞങ്ങ ഇ അല്ലേലും അങ്ങനത്തെ അയൽവാസികൾ ഞങ്ങള്മ്മളെ ഈ ഫ്രൂട്ട്സിന്റെ കത്തുപാട്ട് ഇറങ്ങിന്നെ ഞങ്ങളാ ഉടനെ തന്നെ ഞങ്ങള് അയൽവാസികളൊക്കെ കത്ത്പ്പാട്ട് ഉണ്ടാക്കിനു. ഉം എല്ലാരും കൂടിയണ്ട് ഫ്രൂട്ട്സ് ഉം ആഹ്. ഫ്രൂട്സ് ഞങ്ങളൊക്കെ അവനാന അവനാന കൂട്ടന്ന്
വേറെ
പോയിട്ടൊക്കെ ആ കൊറെ കുറശെ വാങ്ങിക്കൊടുന്നു. ഓരോ കിലോനങ്ങനൊക്കെ അങ്ങ തോനല്ലരും കൂടിയല്ലേ. അപ്പങ്ങളെല്ലാരും കൊണ്ടന്നിട്ട് ഒക്കെ അവനൻ കൊണ്ടുവന്ന് വരുന്ന വീ ഒക്കെ ണ്ടാക്കി കട്ട് ചെയ്ത് ഒക്കെ റെഡിയാക്കി അന്ന ഞ അങ്ങനെ ഇണ്ടാക്കി. അപ്പൊ എന്നും പറയും ഞങ്ങള് ചായടിക്കാ പോണം നമ്മുക്ക് കിട്ടോന്ന്. അല്ലെങ്കി ഇ ഒരു ദിവസം വീട്ടില് ആരേല്ലു ഒരാള വീട്ടിൽണ്ടാക്കണം. കൊർച്ച് കടിയൊക്കെ വാങ്ങിക്ക കൊടുന്നണ്ട് അപ്പെ ആ ഞാൻ നില പറഞ്ഞു നിക്കഇണ്ടാക്കാൻ താല്പര്യം ഇല്ല. എന്ന് ഇവിടെ ഇണ്ടാക്ക ഇ നമക്ക് ഇന്ന് പോവാ എല്ലാർക്കും. ന്നം അങ്ങനെ പോയത. അപ്പൊ ഒരാളാ വിടാഞ്ഞിട്ട് ഓക്ക് പരാതിയാ. ഉം പിന്ന ഇവിടെച്ചികള് പിന്നെ ന്റെ തൊട്ടപ്പുറത്തുള്ള ഓള് ന നേരരെ നാല് വയസിന് തായെള്ളതാണ്. ഓക്ക് രണ്ട് കുട്ടികളാണ് അതിന്റെ അപ്പുറത്തുള്ളതൊക്കെ മരക്കളൊക്കെ ഉള്ളോലെയാണ്. പഷ് ഞങ്ങളോടറയും ഇങ്ങളെ കൂടെ കൂടി്റ്റ് ഞങ്ങള് ഇങ്ങളെ വൈബ
പൈ പയ അല്ല അതമ്മുക്ക് ഭയങ്കര രസാണ്. എല്ലാരും അടെ കൂടി പോകുമ്പോ ചെറിയും കളിയും വർത്താനൊക്കെ ആയിട്ടേ. നമുക്ക് സമയം പോണതറിയില്ല ഞമ്മള മനസ്സിലില്ല ല്ലാ അടങ്ങാറ ആളും മാറും. ചിച്ചും
ഒക്കെ മാറും ഉം സന്തോഷാണ് അറിയാം. അങ്ങട്ട് അടച്ച് ഇങ്ങട്ട അടച്ച് ആ ഒരാൾ അങ്ങട്ട് കുറ്റം പറഞ്ഞ ഒരാ തള്ളി ഇങ്ങോട്ട് തള്ളിയിട്ട് അങ്ങനെ ഇങ്ങനെ പറഞ്ഞ് തമാശയില് എല്ലാം അങ്ങന ഉങ്ങെ പറയും. അയി കൊപ്പംർക്കും കുഴപ്പൊന്നുംല്ല. അങ്ങനെ അവര്
കുട്ടികളെ കൊണ്ടു പോവോ?
കുട്ടികള് വല്യൊരു സ്കൂളട്ട് വന്നിട്ടില്ലായിലോ. ചെറിയ ചെറിയലം കൊണ്ട് ഞാ പോയിത് വലിയരുണ്ടെങ്കി ഓരേം കൊണ്ടോവും. നട നടന്നുകാണ്ടുള്ളോടത്തക്കും പോലന്നെ ഞ ഓട്ടോർഷൈക്കല്ല ആർും കൂടി പോയത്
ആഹ അപ്പൊ അടുത്താണല്ലേ സ്ഥലൊക്കെ
അത് നിലന്നന്ന് നൂറ് രൂപേന്റെ കേസള്ളൂ ഓട്ടോക്ക് പോയിട്ട് എഴുപത് രൂപ അങ്ങോട്ട് വിളിച്ചു പോയേക്കാണ് നടക്കാനുംഉള്ള ത്ത് ചായക്കടകളൊക്കെ നടക്കണണ്ട് അവിടെ പിന്നെ പഴമ്പൂരി ഇങ്ങനത്തെ ചെറിയ കടികളെ ഉണ്ടാവുള്ളൂ ഇത് നമുക്ക് ചിക്കൻ പൊള്ളിച്ചതൊക്കെ പോയി തിന്ന എന്നൊക്കെ പറഞ്ഞ ങ്ങ അങ്ങോട്ട് കുറച്ച് അപ്പുറം പോയത് നടന്നുകാണ്ട് ഞങൾ പോലുണ്ട് ഞങ്ങൾ നടന്ന കാാണ്ട് പോണടുത്തക്ക ഞാനും ഇന്നലത്തെ ദിവസം ഉഷാറായി ഇതിന് മുന്നേ നമ്മൾ തപ്പുറത്ത് മക്കളെെ വ ഞങ്ങളെല്ലരും കൂടെങ്ങാന ആൾക്കാര് ഞങ്ങളെല്ലാരും കൂടെ റോട്ടുകുടെ
അല്ലെ തിന്നാനായിട്ട് പോണത് വേറൊരു രസാണ് ഇവിടെ ഞങ്ങള് താത്തിട്ടൊക്കെ എപ്പോഴും പറയാം നമുക്ക് കൊടുക്കയിലൊക്കെ തിന്നാൻ പോ പക്ഷെ ഞങ്ങള് പ്ലാന ഇടുമ്പോൾ ഒന്നും നട
അയിന് ഇടുന്നോലും നാണ ഉഷാറേ ഇതിപ്പോ ഒന്നും ഇട്ട് പോയിട്ട് കാര്യല്ല ഞമ്മൾ ട്ടാ പിന്നെ ഇത ആവോളം അതിന്റെ പി പിന്നാലെ ഉണ്ടാവും ഞങ്ങള് പോക പോക പോക ട ഒരുങ്ങി വേരലാണ് വലിച്ചൊന്ന് പോറലാണ് അപ്പൊ പിന്നീടാവുള്ളൂ ഹഹ എല്ലാ ഇറങ്ങാന്നാ റെഡി ആവൂല
നമ്മളെ മനസ്സിനൊരു സന്തോഷാ
ആഹ അതന്നെ അയിനൊക്കെ ശുദ്ധാണ് അറിയ
ഉം നമ്മക്ക് നമ്മള് വര മാരില്ലലൊക്കെ കൂ ഞങ്ങള് ഞങ്ങളെ കുട ത ഞ അഞ് കുട്ടളാണ് എല്ലാരും കൂടിയ നല്ല രസമാണ് അപ്പ ഞങ്ങ എപ്പോഴും പറയാമക്ക് അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകണംൊക്കെ ആ
ഉം
പറച്ചിലേ ഉണ്ടാവുള്ളൂ നറച്ചില
അനാ നടത്തലാണ്തില്
ക്കെ് ഞങ്ങള്ൾ ഇങ്ങനെ പറയാ എപ്പോഴും പറഞ്ഞിട്ട് ഇപ്പ താത്ത് ഇപ്പ താ വിളിച്ച പറുള്ളൂ മഹറം ബത്തിന്റെ ലീവിന് വരുമ്പോ നമുക്ക് അങ്ങോ് പോകണം അങ്ങോ് പോണം നോക്കെ
ആഹ
പോവല്ലേ ചച്ചഛനഞാല്ലാറ എന്നാ ഒരാൾക്ക് തോന്നുമ്പോ ഒരാൾ അറിയും
നീ ചടപ്പിച്ചുമ്പോ നമുക്ക് തീര
ആഹ എന്നാ ശരി ഇട്ടില്ലേ
ആഹ ആയിക്കോട്ടെ
ശരിെന്നാൽ
ആഹ ആയിക്കോട്ടെ
ശരി ആഹ ശരി